ഹല്ലോ കേൾക്കണില്ലേ
കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇടാ
ആഹ് ആഹ് ആഹ് എന്താ ചായ കുടി കഴിഞ്ഞാ നിങ്ങള നാട്ടില് ചായകുടി ഇണ്ടാ
ഉണ്ടണ്ട് ഞാൻ ചായകുടിക്കാൻ സമയയില്ല ആവുന്നതേ ഉള്ളു അവ ജോലി ഞാൻ ജോലിക്ക് പോന്നണ്ടായിരുന്ന അപ്പ ഇങ്ങനെ ജോലി കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിലോട്ട് പോകും
എന്ത് ജോലി
ഇ
ചനസേവാ കേന്ദ്രത്തി ജോലി ഹലോ ഈ ജനസേവ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്നുണ്ടാര്
വീട്ടീന്ന് ഒരുപാട്ണ്ട ദൂരണ്ട് ഒരുപാട് ദൂരുണ്ട്
ആഹ് ഇല്ല എത്തറായി ആഹ് ഗറച്ചരി ഒരു രണ്ട് ക രണ്ട് കിലോമീറ്റർ വേ
അയ്ശരി പദമലയാക്പ പോകാന്
ആഹ് ആഹ് ആറല്ലേ ആഹ് ആറ് മണി വരെയ ഉണ്ട്
ആഹ് ശരി ആഹ് ആഹ് അങ്ങനെ അത് മറ്റേ അക്ഷയെ പോലത്തെ സംഭവല്ലെ
ആണാണ് ആക്ഷേയപൊലുള്ള ആണ് ആണ് കേക്കാൻ പറ്റുനില്ലയോ
ആഹ് ഇണ്ട് ഇണ്ട് മറ്റേ വീട്ടിലെ ആൾക്കാരുണ്ടാവൂല്ലേ വേറെ മോന നോക്കാനേ
ആഹ് ഇണ്ട് ഇണ്ട് ഇണ്ട് ആഹ് അമ്മ
ഏങ്ങനെ ഹസ്ബന്ഡ നട്ടില്ല
അഹ് സ്കൂള ഇല്ല ഇില്ല നാട്ടില്ലല്ല
ആഹ് പുറത്തൻ ആഹ് ആഹ് ആഹ്
ഉം ആഹ് എന്താ സ്കൂളില്
ഓക്കെ
അഹ് പിന്നെന്തുവ രാവിലെ ഞങ്ങൾ സ്കൂളിൽ വിട്ടിട്ടാ പോകുന്ന പിന്നെ വൈകിട്ട് അമ്മയണ്ട് അമ്മയ ഹസ്ബന്റിന്റെ അമ്മുണ്ട് അവര് നോക്കോളു വൈകിട്ട് ഇനി ഞാൻ ചെന്നിട്ട്
ക്ക് പോണതല്ലല്ലേ പണിക്ക് പോവാവാണല്ലോ പിന്നെ കൊഴപ്പില്ല ഉം ഉം കൊറഅയാ തുടങ്ങീട്ട്
ആഹ് കുറെയി കുറെയി ഒരു രണ്ടു വർഷത്തോളം ആയി ഉം അഹ് ചെന്നിട്ടു ജോലിയുണ്ട് കൊറച്ച് ജോലിയുണ്ട് ആല്ലെ ഉം ഇല്ല വേറെ വീട്ടിലാ രണ്ട് വീട്ടിലയിട്ടാ അടുത്തടുത്ത കുടുംബ കുടുംബ വീ വീട്ടില അമ്മ
ആഹ് അങ്ങനെ ആഹ് ആഹ് ആഹ് ആഹ് ചോറ കൂട്ടാനൊക്കെ കണാഞ്ഞഞ് പോയിട്ട്
ചോറും അങ്ങക്കണ്ടാ കറിയന്തലും ചോറും വേണ്ട
രാവിലെയും പണി അവിടെ പോയാലും പണി വീട്ടിൽ വന്നാലും പണി പിന്നെ എപ്പഴാ ഒന്ന് കിടക്കാ
രണ്ടാളെള്ള അല്ല രണ്ടാളേ ഉള്ളു അപ്പൊ അതൊന്നും വല്ലരു കാണണ്ട് ഞാനും മോനും മാത്രമേ
ആയ്ശെരി
ആരൊക്കെ എണ്ട് വീട്ടില്
ഇവിടെ ഞാനും പോളും ഇക്കായു തന്നെ ഉള്ളൂ ഇണ്ടന്നില്ല അവിടെ എന്താ പറയാ ഉമ്മടെ മടരുത്തിയിരുന്ന ഉമ്മാക്ക് കണ്ണ് ഓപെഷൻ ഒക്കെ കഴഞ്ഞട്ടെ അടുത്ത വീട്ടിൽ ഒരു കല്യാണം ഉണ്ടായിന്ന തൊട്ടടുത്ത വീട്ടില് അപ്പൊ അതിന് വന്നത ഇനിയിപ്പോ ഇവിടെ തന്നെനിക്കണ ആകടെ കാലു പിടിച്ച ഈ പുല്ലൊക്കെ വന്നട്ടരു ആഗത അയക്കണം ആഹ് നമ്മള് കൊറ കൊറച്ചൂ മാറി നിക്കുമ്പോ നമ്മളെ വീട് നാശവുവാണ് പിന്നെ ഉമമാ വയ്യാണ്ട് നമ്മള് നിക്കണന്നല്ലോ പിന്നെ നാത്തൂൻ ഇണ്ട് നാത്തൂൻ്റെ മോള് ഒന്നേക്കാല് വസ്സായ മോളാണോ നാത്തുണക്ക് ആങ്ങളുടെ വൈഫിനെ
ഉം ഉം
അപ്പൊ അതിനെ നോക്കാനും മരുന്നെട്ടിച്ചു കൊടുക്കാനും അപോലെ വീട്ടിലത്തെ ജോലിയും ഒക്കെ കുടിട്ട് അവക്ക് പറ്റൂല അപ്പൊ മരുന്ന് ഒറ്റരിക്കലും നമ്മുക്ക് പറ്റുന്ന പോലര് എന്തെലുമൊക്കെ നമ്മളും ചെയ്യും അങ്ങനൊയിട്ട് രണ്ടാഴ്ച എണ്ട് കഴഞ്ഞി പറയാ ആഹ്ആഹ് ആഹ് അന്റെ അയിൻ്റെ രണ്ട് രണ്ടു പ്രാവശ്യം അട്ട ഹോസ്പിറ്റലിൽ പോയി ഇനിപ്പോ നാ
ഉം
നറ്റ് വേറെ കട്ടാൻ പോകണം മറ്റേ കിഡ്നിയുടെ പ്രോബ്ലം ഉണ്ട് ചെറുതായിട്ട്ന്ന് പറഞ്ഞട്ട് അപ്പൊ കിഡ്നിയുടെ ഡോക്ടർക്ക് നമ്പർ എടുത്തിട്ടുണ്ട് നാളെ അഞ്ചുമണിയ ആകുമ്പോ അതിന് പോകണം അങ്ങനൊക്കെ ഉം വേറെ ഹസ്ബൻഡ അനിയനും അനിയമാരും അനത്തക്കെ നാത്തന്മാരൊക്കെ
ഉ ഹസ്ബന്ഡി ന് രണ്ട് അനിയന്മാരുണ്ട് അവടെ കല്യാണം കഴിഞ്ഞത് അവർക്ക് മക്കളുണ്ട് ഉം അവർക്കൊക്കെ ഓരോ മക്കളുണ്ട് ഒരു അനിയ ത്തിക്ക് ജോലിയുള്ളതാ പിന്നെ ആഹ് ആഹ് അവരെല്ലാം ഒരുമിച്ച് ഞങ്ങള് മാത്രം
ആഹ് അങ്ങോട്ട പോുന്നുണോല്ലെ ആഹ് ആഹ്ആഹ്ആഹ് ആഹ് മൂത്തോര്മൂത്തോര് ഫസ്റ്റ് പോണല്ലോ ഹിം ഹിം അങ്ങനൊണല്ലോ
ഇനി രണ്ടു പേരുണ്ട് അവിടെ ഇവിടിപ്പം ഒരു വർഷം രണ്ട് വർഷആക്ണ്..
രണ്ട് വർഷആവുന്നു..
ആഹ് ആഹ് ആഹ്ആഹ്മോന് ഗവൺമെന്റ് സ്കൂളിലാ
ആഹ് ഗവൺമെന്റ് സ്കൂളിലാ അടുത്ത് തന്നെ നമ്മളെ വീ..
അടുത് ആ ആ ആഹ് ആ. ഹ്.
മ്മ്ഹ് എന്തുവാ.. അമ്മ അവനോക്കിക്കോളും. മോനെ..
ആഹ് ആഹ് ആഹ്അങ്ങനെ ആവുമ്പോ പിന്നെ പ്രശ്നല്ല്യല്ലോ.. അമ്മക്ക് സമാധാനായിട്ട് പോയിട്ട് വരും ചെയ്യാലോ..
ഉം ഇതിന്റെ ഈ സമയത്തൊക്കെ കൊർച്ച് നേരത്തെ.. ണ എറ്റാതെ
ആഹ് ഇത് ഇതിലും വെകിട്ട വരാ അയ്യോ..
ആഹ്..
മഴൊക്കെണ്ടായാ എടങ്ങെറാവൂലേ..
ആഹ് മഴയൊക്കെ ണ്ടങ്കില കൊഴപ്പം..
എല്ലടാ നടന്ന് പോണത് വല്ല വണ്ടി വിളിച്ചിട്ട്. പോയിക്കൂടെ..
ഓ വണ്ടി ഇല്ല ഇല്ല വണ്ടി ഇല്ലടാ.
ആഹ ആഹ് ആഹ് ആഹ് മ്മ് അ ശരി ഉള്ള്. ഉള്ള്. ഉള്ളേരിയാവുലേ..
വണ്ടി ഓടിക്കാൻ പേടിയാ..
ആഹ്.
അതോണ്ട്. വണ്ടിയൊന്നുടുക്കത്തില്ല.. പിന്നെ മഴയൊക്കെ ഉള്ള സ്ഥലണോ അവടെ.. ഹലോ.. അലോ. ഹലോ.. മഴയൊക്കെ റൈഞ്ചിന്റെകൊഴപ്പ്‌.. പോകല്ലേ. ഹലോ..
ആഹ് റൈഞ്ച് ഇല്ല റൈഞ്ച് ഇട്ടുന്നില്ല ആഹ്. കേക്കാൻ പറ്റുന്നില്ല എന്കി..
ഹലോ ചയേൽ മധരട്ട്..